ഹലോ
ആഹ് നിങ്ങള് ഏ
ആഹ്
സുഗാണ് പിന്നെ ഒരു ടോപ്പിക് പറി എന്തേലുമൊക്കെ ഈ പ്ലാറ്റ്ഫോമില് ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു ടോ ടോപ്പിക് പറഞ്ഞാണി
എന്ത ഫുഡിനെ കുറച്ച് സംസാരിച്ചാ പോരെ
ഫുഡിനെ
ഉം
ആഹ ഓക്കെ എന്താണ് ഇപ്പത്തെ എന്താ പറയാ എന്റെ ഒരു കുഎസ്ടിഒൻ ആണ് എന്റെ സംശയണ് പിന്നെ എന്താ പറയാ ഇപ്പഴത്തെ ഹോട്ടൽ ഫുഡ്സ് ഫാസ്റ്റ് ഫുഡ്സെ കുറിച്ച് എന്താ അഭിപ്രായം അതിന്റെ റേറ്റ് ഒക്കെ ഗ്യാസ് അതൊക്കെ പറഞ്ഞട്ട് കുറേ കൂടിക്കണല്ലോ
ആഹ ഫുഡിനെ റൈറ്റ് കൂടിട്ടണ്ട് ഇപ്പോ ഫുഡിന് റെറ്റ് കൂടുമ്പോലെ സാധനം ദനത്തിനും മറ്റുള്ള ഐറ്റംസിനും ഇങ്ങനെ വില വർധിച്ചോണ്ട് പോവണിപ്പോ
വില കുറച്ചിട്ട് വാണന്നല്ലേ
മന്തി മന്തിയൊന്നും കിട്ടാറില്ല ഇപ്പോ മന്തിയൊക്കെ ഇപ്പൊ ഹോട്ടല്ലൊന്നും
ആഹ ഹോട്ടൽ ഫുഡ്സിനെ കുറിച് എന്താണ് അഭിപ്രായം
ഹോട്ടൽ ഫുഡ് ഫുഡ് അടിപൊളിയാണ് പക്ഷെ ഇപ്പൊ മുമ്പ് കിട്ടിയോണ്ട ഫുഡ ഒന്ന ഇപ്പൊ ഹോട്ടല നമ്മുക്ക് അവൈലബിൾ അല്ല
അവൈലബിൾ അല്ലേല്ലേ അത് എനിക്ക് തോന്നി പണ്ടത്തെ ആ ഒരു എന്താ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അത് ഭയങ്കര മിസ്സിംഗ് ആയിട്ട് തോന്നി എനിക്ക്
അതതെ പണ്ട് മെനു ഒക്കെ ഭയങ്കര മെനു ആയിരുന്നു നാലഞ്ച പേജ് മേനു ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഹോട്ടൽ മേനു ഒക്കെ ചുരുങ്ങി
ചുരുങ്ങി പിന്നെ അത് മാത്രല്ല ആ അതന്നെ ഏകദേശം ഡിഷുകളൊക്കെ ചിലത് എനിക്ക് സെയിം ടെസ്റ്റ് മന്തി ഇപ്പോ പല ഫ്ലേവറിലൊക്കെ കൊടുക്കണ്ടല്ലോ പക്ഷെ എന്നാലും എന്താ പറയാ അൽഫാമ് ഒക്കെ ചെലയതൊക്കെ ചെല കടയിൽ കേറുമ്പോ കേട്ടോ വേറെൊക്കെ ഏകദേശം ഒക്കെ ഒരു പോലെ തോന്നുന്നത് മസാലൊക്കെ എന്തോ ചെറിയ ചെറിയ മാറ്റം അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ട് തന്നെ ചെറിയ മാറ്റം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്
ആ അതിപ്പോക്ക ഒരുപാട് കമ്പനികൾ ഇപ്പോ മന്തി മസാല ഉണ്ടാക്കി തുടങ്ങിയല്ലേ അതോ അതൊണ്ടായിരിക്കാം ഓരോരു കമ്പനീന്റെ
ഹലോ
ഇത് താൻ തുടങ്ങിയിട്ടുണ്ട മാർക്കറ്റില് അവൈലബിൾ ആണിപ്പോ ഇന്ന് എന്താ ഉച്ചക്ക്ന്താ ഫുഡയിച്ചത്
ആ ഉച്ചക്ക്പ്പോ എന്താ കോളേജിലായണ്ടങ്ങനെന്നൊ കാര്യയികയിച്ചില്ല രാത്രി പിന്നെ മീന് അതേഷം
ആഹ
ആ് ഞാന് പിന്നെ പുറത്തുന്ന് ഇപ്പ ഇപ്പൊ കൊറച് ഏറെയി അങ്ങനെ ഫുഡുകൾ ഇങ്ങനെ കഴിക്കറ കഴിക്കാണെക്കിൽ തന്നെ ഇപ്പോരു അൽഫാമോ അങ്ങനെ എന്തലൊക്കെ ചിക്ക പ്രോട്ടീനായിട്ട് എ ന്തെങ്കിലുമൊക്കെ കഴിക്കാന്നല്ലാതെ അല്ലാതിപ്പോ ഡെസർട് ഒന്നും കഴിക്കാറില്ല
കഴിക്കാറില്ലല്ല അത് ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ ഇടോട്ട് പോകാനുണ്ടോ ഫുഡ് കഴിക്കാന്
ഫ്രണ്ട്സിന്റെ കൂടെക്കെ അത്യാവശ്യം നല്ല പോയി ഇപ്പ ഇങ്ങനെ രാത്രി പോകാറില്ല ഇപ്പ എന്താ വെച്ചാലേ ഒന്നതിപ്പോ രാത്രി നമ്മള ഇങ്ങനെ ലറ്റ് റ്റായിട്ട് ഫുഡ് കഴിക്കുമ്പോ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങളാണ് അപ്പൊ അതിന് ഇങ്ങനെ വല്ലത നിക്കാറില്ല
ആഹ ഏർ എവിടെക്കാണ് കൂടുതൽ ഫുഡ് കഴിക്കാൻ പോവാറുള്ളത്
ഞങ്ങള് ഇവിടെ ഞങ്ങള് ഏറ്റവും സുഖം പെരിന്തൽമണ്ണ ഏരിയയിലാണ് ആതന്നെ പെരുന്ത ൽമണ്ണ ഏരിയയിലാണ് ഞങ്ങള് കാര്യമായിട്ട് പോവാറ് പെരുന്നാണനെ ഏറ്റവും അടിപൊളി മന്തിഭേദാ അവിടെരു ഉം എന്താപ്പ അതിന്റെ പേര് ഒന്നൊരു മിഡവേ ഉണ്ട് പിന്നെ ഒരു നെഹരിൊക്കെ ഉണ്ട് മിഡ്വേല് പറയ്പോരു പ്രൈസ് ഏകദേശം ഒരു സെയ്മണ് വരുന്നത് അതായത് ഏകദേശംവറേജ് പ്രൈസ് ഇപ്പ പുതിയ റേറ്റ് വന്നക്കണെങ്കിലും വല്ലാത കൂട്ടിയിട്ടില്ല പിന്നെ അത് മാത്രല്ല അവിടുത്തെ ചിക്ക മന്തിക്കെ വിഷിയൻ സാധനമാണ് അടിപൊളിയ നെയ്സണ് നഹരി നല്ല തിരക്കക്കെണ്ട് പക്ഷ എന്നാലുനേഹജി ലെ ഫുഡ് നൈസണ്
നെഹദി ഇവിടെ കോഴിക്കോടിലുണ്ടല്ലോ
ആഹ് നിങ് കോഴിക്കോട് ഭാഗത്തുന്നതാണോ ആ ഞാ ആ് ഞാൻ മിൻഞാന്ന് കോഴിക്കോട്ട പോയ നെഹദീന്നല്ല അവിടെ നെഹദീന്റെ തന്നെ വേറെ ബ്രാൻഡ് ഉണ്ടല്ലോ സൂഫി മന്തി
ആഹ സൂഫി മന്തി ഫേമസ് ആണല്ലേ കാലിക്കട്ടില്
ആ ആ ആ സൂഫി മന്തി കയറണു ആ നൈസ് ആണത് എൻക്ക് പറ്റിഓൽത്തെ ഫുഡ് നൈസ ആയിക്ക്ണു. അവ്ട്ത്തെ മസാല ഷവായി മന്തി കഴിചെ ഞാന് ആ ചിക്ക മന്തി കഴിഞ്ഞു പറഞ്ഞു. ഞാൻ ശരികൊര് ചിക്ക മന്തി ലവ്വറാണ് ൻക്ക് ഏറ്റോ ഇഷ്ടം ചിക്ക മന്തിആണ്.
ഓ അ. ഞാൻ അങ്ങനെ മന്തി അങ്ങനൊന്നുല്ല പ്പ ചിക്കന് കിട്ട്യാ ചിക്കന് കയിക്കും മട്ടന് കിട്ടാ കിട്ടാണെങ്കില് മട്ടനയ് ക്കു. ഫുഡില് അങ്ങനെന്നുയില്ല അത് കയിക്കും ഇത് കയിക്കു ന്നല്ല കിട്ട്യാതൊക്കെ കഴിക്കും.
കിട്ടിതൊക്കെ കഴിക്കന്നല്ലെ?
ആഹ് ഭക്ഷണ ആണെങ്കില് കഴിക്കാ പറ്റണെങ്കി അന്റെ ഫേവറ്റോന്ന് പർ ന്നാല് പൊറോട്ടം ബീഫാണോ?
പൊറോട്ടയും ബീഫുലെ മ് എനി എൻക്ക് പിന്നെ ഫേവറേറ്റ് അറിയുമ്പോ അൽഫാമൊ അല്ലെങ്കി ഈ മയോണൈസൊ ല്ലാതെ ഷവർമ കാര്യറ്റ് ച്ചി ആയിറ്റ്ള്ള ഫുഡാ ഞ്ഞൻക് കൂടുതല ഇഷ്ടം പിന്നെ ബീഫ് നൈസ് ആണോ അതൊക്കെ കുക്കെയ്യാറുണ്ടോ വീ
ആഹ ഞാൻ അത്യാവശ്യം ഫ്രൈഡ് റൈസ് ത് നൂഡിൽസ് പിന്നെ ചെറ്യേ ചെറ്യേ ഫുഡ്ക്കെ ണ്ടാക്കാറ്ണ്ട് വീട്ട്ല് ചോറൊക്കെ ഉണ്ടാക്കാറ്ണ്ട് നെയ് ചോറൊക്കെ ഉണ്ടാക്കാറ്ണ്ട് വീട്ട്ല്. ഉം പിന്നെ ഞാനൊര് ഫു
ന്ന് ന്താ സക്സസ് ആയിട്ട്ള്ള സംഭവണ് എന്താ വെയ്ക. സക്സസ് ആയിറ്റ് ണ്ടാക്കിയത്
ത് കൂടുതൽ കൂടുതല് ണ്ടാക്കാള്ളത് ഫ്രൈഡ് റൈസാണ്. ഏറ്റവും എളുപ്പാണ് ണ്ടാക്കാന്. ആ അൾപ്പ അത് ബഡ്ജറ്റ് ഫ്രണ്ട്‌ലി ഇത് ഏ ടൈമും ഫ്രണ്ട്ലി ആണ്. ചീപ്പ് ആൺ ബെസ്റ്റ് ആണ് എല്ലാ ഒന്നിലെക്ക്‌ നോക്കുമ്പോ ഫ്രൈഡ് റൈസ് ബെറ്ററ്
എനിക്കന്ന് അങ്ങനെ നോക്കുമ്പോളെ എനിക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിം പിന്നെ അതേപോൽ തെന്നെ പെ ട്ടന്ന് ഒറ്റ സൗ ഒന്ന് പ്രിപേർ പറ്റുമോ മള്ഹൂത്തെന്നെ എനക്ക് ഒന്നുകൂടി തോന്നത് ഞ മള്ഹുതാ ണ്ടാക്കാറ്. കാരന്താ ച്ചാ ഐനിനി വേറെ ആഹ് വേറെ കറിയും വെക്കേണ്ട ഒന്നും ചെയ്യണ്ട.
ഏ എങ് അയിന്റെ ഇത് റെസിപ്പി ഒന്ന് പറയോ.?
ആഹ് ണ്ടാക്കല്ങ്ങനെച്ചാല് നമ്മളാദ്യം എന്താ റയാ ഒരു ഇപ്പ അര കിലോന് അരിയെ ട്ക്ണണ്ടെങ്കില് അ ഞ്ച് ലിറ്ററിന്റെ കുക്കറെടുക്ക അര കിലോ അരി ആണെങ്കി ന്ന്ട്ട് ആ അരി എന്താക ദ്യം വെള്ള ത് രി കുതിർത്താൻ വെക്ക ഒരു മണിക്കൂറ്
ആഏത് അരിയ എട്ക്കാറ്.?
മതിന്റെ മറ്റേ ഇന്ത്യഗേറ്റ്ന്റെ വൈ വൈറ്റ് റൈസ്.
ആ
ന്ന്ട്ട് ആ അതിന് ശേഷം ആഅരി ഏകദേശം കുതിർന്ന് വെരുമ്പോ എന്താ കെന്ന ഞാനെന്താ ചെയ്യല്ച്ചാ ചിക്കനെ അ ഈ മള്റൂത്തില് അമ്മള് ഹോട്ടലൽത്തെ രോ ഫ്ലെവറ് കിട്ടൂല അമ്മള് ഇവിടുന്ന് ചിക്കൻ ണ്ടാക്കുമ്പോ പൊ ഞാനെന്താ ചെയ്യല്ച്ചാല് ആദ്യം ചിക്കൻ എടുക്കും ഈ വള്ളെ അരി വെള്ളത്തിക്കണ ടൈമിന് ചിക്കൻ എടുത്തിട്ട് ചിക്കൻല്ല് കൊറച്ച് ഏ ഹ് മന്തി മസാലിം കൊറച്ച് കളറൊക്കെ ചേർത്ത്ട്ട് ഏ തൈരൊകൊഴിച്ചിട്ട് റസ്റ്റിന് വെകുച്ചി ക്കന് ആയില് പ്പുംമോളോകൊക്കൊന്ന് പിടിക്കാന് ന്ന്ട്ട് അതിന് ശേഷ് പ്പൊ ഏകദേശം ഒരു മണിക്കൂർ കയ്നിട്ട് കുക്കറ് ചൂടാക്കാ ചൂടാക്കി ഏ അതിന് ശേഷം എർ എന്താ പറയാ ഉള്ളിട ഉള്ളിട്ടിട്ട് ഉള്ളി ഏകദേശം വയന്നെരുമ്പോ മൊളക് പിന്നെ അതെപോലെ ഈ പട്ട കറാമ്പൂ അത്തെ സ് പൈസ്കൊകൊണ്ടല്ലോ
മാഗി ക്യൂബ് ഇടാറുണ്ടോ അയിന്
ആതിക്കെ സ്‌പൈസസ് ഒക്കെ ഇട എന്നിട്ട് സ്പൈസസ് ഒക്കെ ഇ ട്ട് ആ അതന്നെ അത് കഴിഞ്ഞിട്ട് മാഗി ക്യൂബ് ഇട രണ്ട് മാഗി ക്യൂബ് ഇട ഇന്ന്ട്ട് എന്താ പറയാ അതൊന്ന് സെറ്റായി വരുമ്പോ ഈ തക്കാളി ഒരു രണ്ട് ത ക്കാളി ജൂസ് അടിച്ചിട്ട് ഒഴിക്ക രണ്ട് തക്കാളി ഇന്ന് ട്ട് ജ്യൂസ് അടിച്ചിട്ട് ഇതൊന്ന് തളച്ച് ഒന്ന് സെറ്റായി വരുമ്പോ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഉപ്പൊക്കെണ്ടോന്ന് നോക്ക ഇന്ന്ട്ട് ഒരു ക്ലാസ് അരിക്ക് ഒന്നര ക്ലാസ് വെള്ളം അതായത് നമ്മള് ആദ്യം വള്ളത്തില് അരി ഇടുമ്പോതന്നെ ക്ലാസ്സില് ഒരു ക്ലാസ്സില് അളക്കണം ട്ടോ അരി എത്ര ഇണ്ട്ന്ന് ഇന്ന്ട്ട് ഒരു ക്ലാസ്സിന് ഒന്ന് ആ അതന്നെ അല്ലെങ്കിൽ സീനാണ് വള്ളം കൂടിയാലും കൊറഞ്ഞാലും പ്രശ്നാ ഇന്നിട്ട് ഒരു ഗ്ലാ ആ ഒരു ഗ്ലാസ്‌ അരിക്ക് ഒന്നര ഗ്ലാസ്‌ വെള്ളം ന്നാറിഞ്ഞിട്ട് വെള്ളം ഒഴിക്ക വള്ളം ഒഴിച്ചിട്ട് പിന്നീം കൊറച്ച് ഉപ്പ് ഇടാ വെള്ളത്തിലും കൂടി ഉപ്പ് വേണല്ലോ ഇന്നാട്ട് ഉപ്പ് ഇണ്ടോന്ന് നോക്ക ട്ട് വള്ള അങ്ങനെ നല്ല തളച്ചു വരുമ്പോ നമ്മള് റസ്റ്റീന് വച്ച ചിക്കൻ ഇണ്ടാവൂലേ ചിക്കൻ ഇടാ ചിക്കൻ ഇട്ടിട്ട് ഒരാ രണ്ട് മിനിറ്റ് ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് ഒന്നിങ്ങട് തെളക്കട്ടെ ചിക്കന് തെളക്കുമ്പോ ഇന്ന് ട്ട് റൈസ് ഇടാ റൈസ് ഇട്ടിട്ട് ഇത് രണ്ടുംപടെ ഇങ്ങനെ റൈസ് ഇങ്ങനെതെളച്ച് ഇങ്ങനെ വരോല്ലോ കുറും മേലക്ക് ഇങ്ങനെ തെളച്ചിട്ട് അങ്ങനെ വരുമ്പോ കുക്കറ് ഒന്നാടാക്ക എന്ന്ട്ട് സിമ്മ് ഫ്ലെയിമ് കൊറക്കൊന്നും വേണ്ട അതേ ഫ്ലൈമിലെന്നെ
അതെലേ ആ
സാധനം രണ്ട് വിസില് കഴിഞ്ഞാൽ ഓഫ് ആക്കാ
അതെ ഈ മറ്റേ ഡ്രൈ ലെമൺ ഇണ്ടല്ലോ അത് ഇടാറുണ്ട അയിന്
ആ ഡ്രൈ ഒണക്കാ നാരങ്ങല്ലേ അത് ഇടല് ഞാൻ പറയാൻ വിട്ടുപോയതാ ലാസ്റ്റ് ഇടെണ്ട് എന്നിട്ട് പിന്നെ എന്താക്ക ഒരു അരമണിക്കൂർ അതിന്റെ ആവിഒക്കെ പോയിട്ടാങ്ങ് തുറന്ന സാധനം നൈസകരം വേറെ കറിയും വേണ്ട ഒന്നും വേണ്ട അത്ക്ക് മയോനൈസും വേണ്ട ഒ ന്നും വണ്ട ഉഷിയ ആയിറ്റാണ്
ആ ഉണ്ടാക്കറുണ്ട് എങ്ങനെ ആഴ്ചക്ക് ഇണ്ടാക്കാറ് മാസത്തിൽ ഇണ്ടാക്കാ അല്ല ഇങ്ങനെ
അങ്ങ അങ്ങനെയല്ലേ വീട്ടില് ചിലപ്പോ എടക്ക് ഫണ്ട് ഇണ്ടാങ്കില് പര്യ ചിലപ്പോ ഈ മാസത്തില് സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോളേ അരി ഒക്കെ ബസ്മതിന്റെ അരി ഒക്കെ കൊടു ന്ന് വെച്ചിട്ടുണ്ടാവും അങ്ങനെയാണേന്ന് ഇണ്ടേൽ ഇടക്കൊക്കെ ഉണ്ടാകും പിന്നെ ചിക്കനൊക്കെ എന്തെലും ഒക്കെ കൊണ്ടിരുമ്പോ ഒറ്റക്കണെങ്കിലും ഇടക്കഓക്കേ ഉണ്ടാക്കും വീട്ടിൽ ഉമ്മ ഇല്ലത്ത സമയത്തൊക്കെ ആണേങ്കില് ഫുഡ് ഉണ്ടാക്കാൻ മടിയാകുമ്പോഴേ ഇന്നാമ്പോ രണ്ടു നേരത്തിന് ഫുഡ് ആയാല്ലോ
വീട്ടില് ആരാണ് കൂടുതൽ ഫുഡ് ഉണ്ടാക്കാ ആര് സ്പെഷ്യൽ നല്ല വീട്ടില് സ്പെഷ്യൽ ഫുഡ്
അത് ഉമ്മാന്നെയാണ് സ്പെഷ്യലായിട്ട് ഇണ്ടാക്കല്
തന്നെ എന്ത് ഉമ്മാന്റെ സ്പെഷ്യൽ ഫുഡ് എന്താണ് ഉമ്മ ഉണ്ടാക്കല് എന്ത് പരിപാടി ഉണ്ടാവുമ്പോഴും ഒരു ഫുഡ് ഉണ്ടാക്കല്ലോ ഉമ്മാ ഏ പത്തിരിം കോഴിക്കറിയും ആണല്ലോ ഉമ്മാന്റെത് എങ്ങനെ അടിപൊളി ആണോ
ഓ സീന് നിങ്ങളാ ഉമ്മാടെ എന്താ
എന്റെ ഉമ്മ കഞ്ചേ നെയ്യ്ക്കഞ്ഞി ആണ് ഇണ്ടാക്കല് കൂടുതല് ഏ അത് സാധാ അരിനെ ഇങ്ങനെ ഇട്ട് നല്ല വേവിച്ചെടുത്തിട്ട് അയിന് ഇങ്ങനെ നെയ് ഇട്ടിട്ട് ഒരു കഞ്ഞി ഉണ്ടാക്കും നല്ല അടിപൊളിടെ നെയ്യ് നെയ്യ് ബി ഏ അല്ലല്ല നെയ്യ്ച്ചോറിന്റെ അരിയിടും
ആ നെയ്യ്ച്ചോറിന്റെ അരി ആ
നല്ല നെയച്ചോറിന ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും അത് ഫുൾ ഒരു ഇങ്ങനെ നല്ല പായസം പോലെ ഉണ്ടാവും
ഏ അങ്ങിട്ട് അതക്കെ എന്താക്കരം
അത് ഇങ്ങനെ ഇനി ആ ചിലപ്പോ ഉപ്പേരി ഒന്ന കൂട്ടിട്ട് കഴിച്ചാൽ അടിപൊളി ഉണ്ടാവും അല്ല അങ്ങനെ നെയ
ആ ഞങ്ങള് കോഴിക്കോട് സ്നാക്സ് നൈസണ് എടുക്കണ ഒരു ഇങ്ങള് പരിൽ ഇണ്ട അടിപൊടി സ്നാക്ക്ക്കറഞ്ഞണീ ഉണ്ടാക്കിയൊക്കന്
നമ്മൾ ഉണ്ടാക്കുന്നത് പമ്പ ഗോളിബജ എന്ന് പറഞ്ഞിട്ടരു ഫുഡ്ണ്ട് ഇങ്ങനെ പഴത്തിന് ഇങ്ങനെ എന്ത്
ഗോളിബജി
ഗോളി വചാന്ന അത്തെ പ പഴത്തിന് ഇങ്ങനെ അച്ചിട്ട് മാവി ലി ഇട്ടാട്ട് ഉണ്ടുന്ന സ്പെഷ്യൽ ഫുഡ ഉ പിന്നെ ച ചർമ്മുരിൊന്ന് കേട്ടുകണാ
ചെറുമുറൻ കേട്ടിട്ടില്ല അത ഞാൻ ചോദിച്ചത് ഞാൻ കോഴിക്കോട് പോും അങ്ങനെ അറിയില്ല
ആഹ അങ്ങനത്തെൊരു സ്പെഷ്യൽ ഫുഡ് ഉണ്ട് ആഹ പൊരി പൊരി ഇട്ടിട്ട് അതിങ്ങനെ പൊരിണ്ടാവല്ലോ ആഹ ആ പോരിനെ എടുത്തിട്ട് പോരി പൊരിക് ഓയിലും പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ മുറിച്ചിട്ട് പിന്നെ മല്ലി ഏ മല്ലി മിക്സ് ചെയ്തിടാകുമ്പോ പിന്നെ മസാല മുളക്
ഓ അതിന്റെ കാസർകോഡ് വാത്തിൻ്റൊരു സാനെ നാകണ്ട്ക്ക്നു
അതെ അത അതെ കാസർഗോഡ ഭാഗത്ത് സ്പെഷ്യൽ ഫുഡ് ആണത്
ആഹ ഒരു ഫെയ്മസ് ഒരു ചെങ്ങായ കണ്ടല്ലേ ഇനി ആ ബ്ലോഗ് ഇങ്ങനെ കാണാറുണ്ട്
അതെ അതെ കാസർഗോഡ മറ്റേ റപ്പിച്ച എന്ന് പറഞ്ഞിട്ട് ആ ഭയങ്കര ഫേമസ് ആണ് അത അതെ അതെ അതെ അത് അടിപൊളിയാണ്
ഇപ്പൊ ഈ രണ്ട് ഡിഷും സെം സാധനം തന്നെയല്ലേ
അത അതെ
ഫുഡ്‌ളക്കെ ഉം
അടിപൊളിയാണ് സാധനം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂ ചെറിയ പൈസാക്ക് ഉണ്ടാക്കാൻ പറ്റും
ഏ അക്ക് വേറെ ഇങ്ങനത്തെ സാധനങ്ങൾിട്ട് വേറെന്നും ഇടൊന്നും വേണ്ട
ഈ മസ്
അത് അതിങ്ങനെ രാത്രി ഒക്കെ ഇങ്ങനെ ഔട്ടിങ്ങിന് പോയിട്ട് ഇപ്പൊ കൊറേ ഫുഡ് കഴിക്കുന്ന നല്ല എക്സ്പെൻസീവ് ഫുഡ് കഴിക്കുന്നതിനായിട്ടും നല്ലത് ചെറിയ അയിമ്പ്രൊപ്യക്ക് ഇത് കഴിച്ചാലന്നെ അത്യാവശ്യം വയറും ഫുള്ളാവും പിന്നെ വൈകുന്നേരക്കെ കഴിക്ക്യാൻ അടിപൊളിയാണത് ആ അതതെ പെട്ടെന്ന് ചെറിയ പൈസാക്ക് കാര്യ നടക്കുവയ്യോ